ആ എന്താണീ ഫുഡൊക്കെ കഴിച്ചോ?
ഡ് കഴിക്കാനാവുണെ ഒള്ളൂ രണ്ടണിയൊക്കെ ആവും കഴിക്കാന്.
ഏ നേരം വൈകിയുള്ള പരിപാടി ല്ലേ? ആഹ്
നീ നേരത്തെ കഴിക്കോ? ഹസ്ബൻ്റ് വരാണെങ്കിൽ അപ്പം അയിന്റെപ്പരി ഇരിക്കാണ്. ച്ചിലെങ്കിലു വാണ്ടില്ല ഞ്ഞ് നിർബന്ധം തിന്നിട്ട് മതി പണിട്ക്കൽ.
ഏ ഞാന്നെ നേരത്ത കഴിച്ചും.
അപ്പൊ പിന്നെ ഇന്ന് വന്നീല്ല. അപ്പൊ ഇന്ന് തിരുമ്പ്യോക്കെ ആട്ട്ടലും ഇങ്ങട്ട്ടലും നല്ല വെയില്.
ആ അതെന്നെ കൊറെസ്ത്തിന് ണ്ടാവും
ഒന്ന് ചൂടട്ടി ഒണങ്ങ്ണതും അത് വേറെ തന്നെ രു ആ മണൊക്കെ ഒന്നണ്ട് ഒയ് വായി
ആ അതെന്നെ ഇങ്ങക്ക് വാഷി മിഷീൻ ണ്ടേക്കും
ആ ആ അങ്ങനെ ഒണക്ക്ണെനോടാണ് പിന്നെ ഒരു സമാ
ആ അതെന്നെ അത് ണ്ടെ പക് തി സമാധാന
ഉം
വടെ അതുല്ല്യേ അതാ പ്പൊ പ്രശ്നം
ഔ അത് ല്യാഞാപ്പ മക്കൾതൊക്കെ ഒണങ്ങി കിട്ടാനാണ് ഭയങ്കര പ്രയാസം ത് പിന്നൊര് വിധം ജീൻസായാലും അയ്ലിട്ട് താക്ക്യാ പിന്നെ കാറ്റൊണ്ടായാലും ബെ ഒണങ്ങും
ആ ആ
വള്ളൊല്ച്ച്ട്ട് ആറിട്ടാല് പിന്നെ ഫേന്റെ കാറ്റത്തൊക്കെട്ടാ മതി
അതും നമ്മക്ക് കേടാണ് അതാണ്ലോ ഞമ്മള് ഒറങ്ങ്ണ സമ് സമയത്തൊക്കെ ആ റൂമില് കൊണ്ടേയ്ട്ടാലസു അസുഖങ്ങള് വരാനോക്കെ ചാൻസ് ണ്ട് അതും പ്രശ്നന്നേണ് ഈർപ്പം ങ്ങനെ പിന്നെ ഞമ്മളെ റൂമിലല്ലേ അയ്ന്റെ ത്ണ്ടാവ
ആഹ് അതെന്നെ ചെറിയ കുട്ട്യാളൊന്നുണ്ടാവ്മ്പോ അത് നട ക്കൂല
കഫക്കെട്ടൊക്കെണ്ടാവും പറയ്ണേക്കാ
ഉം എന്തോ സ്പെഷ്യലെന്തേ ണ്ടോ
ഇന്ന് സ്പെഷ്യല് കോഴി കറി ആണ് വെച്ചത് വേറെ പ്രത്യേകിച്ച്
പെരുന്നാൾനെന്തേ ണ്ടാക്കി ങ്ങള്
പെരുന്നാക്ക് ഞങ്ങള് കോയി ബിരിയാണി പെരുന്നാക്ക് ഞങ്ങള് പിന്നെ തറവാട്ടില് എല്ലാരും പാടെ ഞങ്ങളഞ്ച് ആമക്കളാണ് അപ്പൊ അഞ്ചാളും അവടെ കൂട
ഏ
വ്ടെ മൂത്തച്ഛി ന്നെ ണ്ടാക്കല് ഞങ്ങളൊക്കെ ഹെൽപ് ഹെൽപ്പറായി കൂടെണ്ടാവും
ആ അത് ശെരി
ത്തച്ചിന്നെ ണ്ടാ ക്ക്ല് കോയി ബിരി ആ ബിരിയാണിന്നെ വെക്കല്
ഏ
പിന്നാ
അതൊരു രസാലേ പെരുന്നാൾക്ക് ഹ് ഹ്
അത് പിന്നെ ഒരു പ്രാവശ്യേറ്റാണ് അന്ന് മഴായപ്പം പൊർത്ത് വെക്കാൻ കയൂല്ല ന്ന്ള്ള അങ്ങനെത്ണ്ടായിട്ട് വാങ്ങി വാങ്ങിയതോ ഒര് ടെസ്റ്റു ഇല്യാണാണ് ടൈമിന് കിട്ടിചെയ്തില്ല ഗുലു മാലായിനി അന്ന്
അത് ഞമ്മള് പെരേല് ആ പെരുന്നാൾന്റന്ന് പെരേൽണ്ടാക്ക്ണ ആ സുഖം മാങ്ങ്യ കി ട്ടൂല അത് ഞമ്മളത് തിയ്യ് മൂട്ടി അട്പ്പത്ത് വെക്ക്ണത്
അത് വേറൊരു ടേസ്റ്റെന്നെണ്
ആ ആ
ഇങ്ങനെ ഇപ്പയ്ന് എല്ലാരും വെക്കാ മടിച്ചിട്ട് ഈ ഓഡറാനല്ലോ ഹോട്ടലാരൊ ക്കെ വേം നിർത്തലാക്കലപ്പൊ അത്രീ ഓഡർണ്ടായിറ്റെ
ഉം അത് അത് ഞമ്മക്ക് ഉം മര്യാദിക്ക് ഇപ്പൊ ഒരാള് വെരാണേൽ ഓൽക്ക് കൊടുക്കാനൊന്നും തെകയ്യൊന്നില്
ആഹ് തെയ്യുണ്ടാവൂല. പിന്നെ ടേസ്റ്റ് കൊറവാ ടൈമിന് കിട്ടൂല്ല ഒക്കെ ഒരു എടങ്ങാറന്നെയാണ്. അപ്പൊ അമ്മള് വെച്ചിണ്ടാക്കിയാലോ അപ്പൊ എല്ല ഒരുപാടുണ്ടാ വല്യ പണിയു ആവൂല എല്ലാരും സഹായി പിന്നെ ഉള്ളിയും ഇതൊക്കെയങ്ങ് പിന്നെ തലേന്നന്നെ ഫുള്ള് തൊലിച്ച് റെഡിയാക്കി
ഇവിടെ ഞങ്ങളു അങ്ങനെ ഞാനു അങ്ങനെ കാണിച്ചല്. ഉള്ളി ഒക്കെ തൊലിച്ച് റെഡിയാക് ക്കി വെക്കും പിന്നെ, ചിക്കൻ മൊരിച്ചാലൊക്കെ മസാല കൂട്ടി ഒക്കെ റെഡി ആക്
ആ ഫുള്ള് റെഡി ആഹ് റെഡിയാക്കി വെച്ചാ പിന്നെമ്മ രാവിലെ പിന്നെ വല്യ പണിയില്ല.
ആഹ് പണി ഇണ്ടാവില്ല. വേഗ ഒരു ഇപ്രാവശ്യൊക്കെ എട്ട് ഒമ്പത് ആയപ്പത്ത് ചോറ്ന്നല് കയിഞ്ഞ്. ഇത്
ഇങ്ങളന്നെ വെക്കലേക്കോ?
ആഹ് ഞാനന്നെ വെക്കു.
ഉം.
ഞാനാദ്യൊന്നു വെക്കൂലേനിട്ടോ. ആദ്യൊക്കെ വെക്കണെങ്കില് തിന്നണെ പെര്ന്നാളായാല് തിന്നണെ തറവാട്ട്ങ്ങക്ക് കൊണ്ടേന്ന്. ക്കറീല്ലേനു. പിന്നെ ഞാനിങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ഇണ്ടാക്കി വെച്ച് പഠിച്ച്.
ഉം പിന്നെ യൂട്യൂബ് ഇള്ളേയ്നോണ്ട് നമ്മ ബേജാറില്ലാലോ. എന്തു അയ്ലടിച്ചോക്കിയാതി.
മോളതാ പുഡ്ഡിങ്‌ എങ്ങനെ ഇണ്ടാക്കും യൂട്യൂബ് നോക്കിയാട്ട്.
അതന്നെ ഇപ്പത്തെ മക്കളൊക്കെ നമ്മളാട്ടിലു ഉഷാറാ.
ഏഹ് ഓൽക്ക്
ഒര്ണ്ടാക്കാന്ള്ളൊരു ഇണ്ടാക്കാന്ള്ളൊരു ഒരു ഇത് ഇണ്ടായാ മതി ഒരു മനസ്സ്. ചേലോല് പിന്നെ തിരിഞ്ഞ്‌ ക്കൂല. എന്റെ ഏട്ടത്തിന്റെ കുട്ട്യോളൊക്കെ അങ്ങനെയാ. എല്ലം ഓലൊക്കെ കേക്ക് പിന്നെ ഈഹ് ഞാരോം പരിസരത്ത് ആരെ പിന്നെ പത്ത് പർ ത്തിരിണ്ടെങ്കിലും കൂടിയും ഓരോണ്ടാ പറയല് ഇണ്ടാക്കാൻ. ആഹ് അങ്ങനെ ഇണ്ടാക്കി കൊടുക്കും. അങ്ങനെ പൊറത്ത്ക്ക് അങ്ങനൊന്നുല്ല. അവലെ ആ ഭാത്തൊക്കെ ഫുള്ളായിട്ട് ഇതന്നെയാണ്. ഇപ്പ പിന്നെ എല്ലാരും ഇണ്ടാക്കല്ലോ കേക് ക്കും കാര്യോം.
എന്തെങ്കിലു ഒക്കെ കുട്ട്യേള് പഠിച്ചിട്ട്ണെ നല്ലതാ.
ആഹ് ഇപ്പയിന് അനങ്ങ്യാ കേക്ക് മുറിക്കലല്ലേ.
ആഹ് അതന്നെ.
എന്തിനും കേക്ക് മുറിക്
ഏഹ്.
ഞമ്മള കാലത്തൊന്നു കേക്കത്താ കൂടി ഇച്ചല്ലേനു.
ഉം യോ ഇതിന് വർത്ത്ടേക്കും
ആഹ് ഇനി എന്ത് വെഡ്ഡിങ് ആനിവേഴ്സറി മറ്റേ മറച്ചെ അത് ഒരു എസ് എൽ സി ജയിച്ചാല് എസ് എൽ സി ഫുള്ള് കിട്ടിയാല് ഓഹ് എല്ലത്തിനും മുറിച്ച് തന്നെ ഇപ്പോ.
പ്രസവിച്ചാ നോക്കണ്ടി ഹോസ്
ആഹ് അഹ് ആഹ് അതൂണ്ട്. അവൂണ്ട്. ഇഞ്ഞിയാ വെള്ളേ ഒമ്പതാസയ്ന് അത് മുർച്ചിയാ. പെറ്റേനുർച്ചിയാ പെറ്റേ ഹോസ്പിറ്റൽന്ന് വന്നാലയിനും മുർച്ചി അനങ്ങിയ മുറിച്ചന്നെ ഇപ്പൊ.
അതന്നെ.
അല്ലാഹ്.
ഒരു വടംകേക്ക്ഇണ്ടാക്കുണാൽ ക്കൊരു കുറവും ആവും
ആ ജലവും ആവും
അമ്മ അ കുട്ടികളോട് ഞാൻ പറയലാ അവ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പഠിച്ചാലേ ഇന്നത്തെ കാലത്ത് എന്തുണ്ടാക്കി പഠിച്ചാല് ചെലവാണ്
ആഹ കുടുങ്ങൂല്ല എവിടെ പോയാലും എന്റെ ഓലക്കെ നല്ല ഉണ്ടാക്കു
ങ്ങള് സ്‌പെഷല് എന്തോ ഉണ്ടാക്കോ
ഞാനിപ്പത്തെ സ്പെഷ്യല അന ഈ നോമ്പിനൊക്കെ പിന്നെ നമ്മള് പീടേനൊന്നും വാങ്ങലില്ലട്ടോ ഈ കട്ലെറ്റ് സമൂസ. ഒക്കെ അമ്മള് ഉണ്ടാക്കലാ, ഞി കൊർച്ചായാലും.
ആഹ് ആഹ്. ഞാ ചട്ടിപ്പാത്തിരിയൊക്കെ ണ്ടാകും പക്ഷേ സമൂസന്റെ ആ സീറ്റ് മട്ക്കാൻ ഇൻക്കറീല.
അവനന്റെ ഏട്ടത്തി അയ്ന്റൊക്കെ സ്പെഷ്യലിസ്‌റ്റ് ഓനാ ആ ഭാഗം അതില്ലാ തോൽക്ക് നി നി ക്കാൻ കയ്യൂല ഇനി പത്തിരിം കറിം അതൊ ന്നും ഇല്ലെങ്കിലും വേണ്ടീല. നോമ്പൊർക്കുമ്പോ ഇത്ങ്ങട്ട് ടേബിള്ള് ആ ടേബിൾൽ ഇത്ങ്ങട്ട് നെർച്ച് കാണണം. ഇനി പത്തിരി ഇണ്ടാക്കില്ലെങ്കിലുംവേണ്ടീല ആ പിന്നൊന്നും തിന്നൂല ന്ന് പിന്നെ പത്തിരി വേണ്ടന്നെ മക്കൊക്കൊന്നും.
ആഹ്.
അപ്പൊ ഓളോട് ചോയ്ച്ചാതി എല്ലാതും.
ഇവടൊക്കെ അങ്ങനെന്നെ, പക്ഷെ കൊണ്ടേട്ക്കൂല. ഓര് കൂടുതൽ തിന്ന്ണ നല്ല ല്ലാർഞ്ഞാണ്ടിം.
ആഹ്ആഹ് ഞങ്ങള് പിന്നെ ഇണ്ടാക്കുമ്പോ പിന്നെ അയ്നൻസര്ച്ചേ ഇണ്ടാക്കൊള്ളൂ.
ആഹ്.
എന്തെങ്കിലും ഒന്ന് ഇവടെ മാണാ ണും, നോമ്പ് നോറ്റാല് അ് ന്നെ രാവിലെ ആയചോയ്ചുംമ്മന്ന് എന്താഇണ്ടാക്ണ് ഇന്നെന്താഇണ്ടാക്ണ്.
ഉം, അയ്ന് ഓൽക്ക് ഇ ന്ന് ഓല്തലേനെ ചോയ്ച്ചെ ന്നിട്ടേ നോമ്പോൽക്ക്ണത് തീരാമാൻച്ചൊള്ളൂ. ആഹ്.
അങ്ങനേണ്പ്പൊ. ട് പത്തിരിയൊക്കെ ഇങ്ങട്ട് തിന്നാള്ള ഒരു മടിഎന്താ പിന്നെ ഒക്കെ തറാവിയൊ ക്കെ കഴിഞ്ഞ്ഫുള്ള് കഴിഞ്ഞ്ട്ട് പിന്നെ അത് ചെലപ്പാട്തിന്നും
ഈ ഇപ്പൊക്കെയ്ന് അങ്ങനല്ല ആദ്യത്തെല്ല ഇപ്പൊക്കെ നോ റമളാം മാസംക്കെ വരാന്നർഞന്നെ. ഒരു ആരംഭാ, കാരണം അന്ന് എല്ലോം തിന്നാണ്ടാവല്ലോ പല ജാതി വിഭവങ്ങള് അത്കഴിഞ്ഞാ ഞമ്മളത് ഇണ്ടാക്കൂല്ല്യ.
ഉണ്ടാക്കൂല്ല്യ.
വൈകുന്നേരംങ്ങള് എന്തെ ഇണ്ടാക്കോ?
വൈകുന്നേരം ചായ. ക് എന്തെങ്കിലുംന്ന് വേണം, ഞാവടെ പഴോക്കെ ഉണ്ടെങ്കില് പഴംപൊരിയോ. അല്ലേന്തെങ്കിലും ഇനി ന്യൂഡിൽസോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വാണം.
ഞാൻ ഇവടെ പ പഴത്തിനോടില്ലേ മറ്റേ ശർക്കരിം തേങ്ങെക്കെ ചെര്കിട്ടാട്ടി. വാട്ടിയാട് ഇണ്ടാക്കലാ നെയ്യ്ല് അത് ത് നല്ലതു ആണല്ലോ കുട്ട്യാൾക്ക്. അങ്ങനെ ഇണ്ടാക്കി കൊടുക്കും ഇവൽക്ക് ഏല ആഹ് ശർ ക്കര ഇട ഏലക്കായീംടും അപ്പൊ നല്ല ടേസ്റ്റാ.
അതും ഞാ ഇവിടെ ഉണ്ടാക്ക ശർക്കരട്ലില്യനൊള്ളു, പഞ്ചസാരന്നേഇടല്.
ആഹ്. ഈ പഞ്ചസാര കേടാർനെണ്ട് ഇവടെ ഇവടെ തോനെ ഇവടെ ചായേല് വരേ ശർക്കരേടാ
പഞ്ചസാരൊക്കെ കേടാണ്ന്ന് പ്പ നമ്മളറിയാഞ്ഞിട്ടൊന്നുംല്ലല്ലോ ഞാ ഇവിടൊക്കെ ന നല്ല മധുരം ഞാനിട്ടേന്റെ പുറമേ പിന്നിം കാണാതൊക്കെടും നല്ലം മധുരം വേണം.
ഈ പഞ്ചസാര പറ്റ ഭയങ്കരതാണ്, സൈലൻറ് കില്ലറാണാ സാധനം, നമ്മള റിയൂല നമ്മളെ ഉള്ള്ത്തൊക്കെ തിന്ന് തീർക്ക്ണ്.
ഉ അക്കറിയാന്നാലും പറഞ്ഞകേക്കൂലല്ലൊ ഇനിയിപ്പൊ ഓലോക്കാരാവിലോ എന്തെങ്കിലൊക്കെ ചായ. ഒക്കെട്ട്ണ്ടാക്കാണെൽ നമ്മളൊന്ന് കുട്ച്ചോക്കണംഅയ്ൻ്റൊരു മധുരംറിയണെങ്കി, മോന്. നല്ല മധു രടും.
ഇബടയ്ന് ആഅ്. ചായ കുടി കൊറവാണധികം അധികൊന്നുല്ല്യ എപ്പളെങ്കിലും ഒരു നേരെ ചായുടിക്കൊള്ളൂ.
ഏഹ്.
ചായ ഇവ്ടെ ആർക്കും ഇഷ്ട്ടല്ല്യ ത്രേ.
ഇവടെ പിന്നെ വൈന്നാര ചായ നിർബന്ധാ അപ്പൊ കട്ടൻ ചായും പറ്റൂല. ഇപ്പം ചെറുതട്ക്കി കട്ടൻ ചായ വേണ്ടാന്നറിം വേഗം പാല് നിർബന്ധാപ്പം.
ഹ് ഹാ കട്ടൻചായ തീരെ കൊട് ക്കെര്ത് കുട്ട്യാക്ക് അറ്റിങ്ങളെ ഷ രീരം ഒണങ്ങി പോവാൻ വേറൊന്നും വേണ്ട.
മക്കൊക്കെ അയ്ൻ ഓല് ഇങ്ങട്ട് പറിയല്ലോ അപ്പൊ ഇല്ലാത്ത നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്താ ഇല്ല്യാ ത്തെ. പാലില്ലെങ്കി പോയാണ്ട് വാങ്ങിയാണ്ട് കൊണ്ടരും. ആഹ് അങ്ങ ഇവ്ടെ അടുത്ത് എന്താ അങ്ങാടി അട്ത്തന്നെ. ഇവ്ടെ എന്തു എളുപ്പാ വേം.
ഇപ്പല്ല്യ ഹ്ഹ്.
ആക്റ്റീവുംണ്ട് അപ്പോ അയിമൽങ്ങട്ട് ഓട്ടി പോവാൻ നല്ല സുഖാപ്പ എന്തും.
ആഹ്.
ട്ട് ഓടും. എന്തോ ഇല്ല്യാന്നറിം.
അടുത്ത് കടേം വണ്ടിയുംണ്ടായ പിന്നെ പറയണ്ട.
ഇപ്പയ്ന് മക്കക്കെന്നെ അറിയാം അമ്മള് എന്ത് ഓല് പറഞ്ഞ കേക്കും അങ്ങനൊ ഒരു ഇതാണല്ലോ. പണ്ടൊക്കെമ്മള് മ്മക്ക് ആവ്ശ്യം ഇണ്ടെങ്കിലും അമ്മള് മുണ്ടാക്കേനി അമ്മളെമ്മാരെ പേട്ച്ചിട്ടു. ഒര് ണ്ടാവൂല പാവാണ് അങ്ങനൊക്കെ ഒര്ത് നമ്മക്ക് ചിന്ത വരും ഇപ്പത്തേറ്റെക്ക് അതുണ്ടോ?
ആഹ് അഹ് അങ്ങനെ അതോണ്ടന്നെപ്പ നമ്മള്പ്പൊ പ്പൊ കെട്ടിച്ചാല് ഇപ്പളും ഞാൻ താ. ഇവലോടറിയലാ ഞാൻപ എന്റൊ. മോളോയ്ച്ചും ഇങ്ങളെന്താ എത്തും മാണം പറിയാത്തെ ഇപ്പച്ചിനോടോയ്ച്ചും. അമ്മളെ ബുദ്ധിമുട്ടർഞ്ഞ്ട്ടാ ജീവിക്ക്ണ്ട് ഞാനഹ് ട്ട് പട്ച്ച്ട്ടാങ്ങട്ട് വന്നേറിയും ഞാ ഓളോട്.
തന്നെ ഞാനിപ്പൊ ഇന്നലെ ഓന് കളിക്കാൻ പോയി അപ്പൊ. പുത്യെ ചെര്പ്പ്ട്ട് പോയീന് അപ്പ സ്കൂൾക്ക് മദ്രസക്ക്ന്നർഞ്ഞാണ്ട് പെരുന്നാക്ക് അങ്ങനെ വാങ്ങിച്ചാ കളിക്ക്ണ ചെര്പ്പ് ആടെണ്ട്. അട്ട് പോയിണ് അപ്പ ഞാപർഞ്ഞ് പൊട്ടിച്ചിട്ട് അഹ് പൊട്ടീന്നണ്ട് പറിയാൻ നല്ല എള്. പ്പാണ് അത്ങ്ങട്ട് പറയുമ്പോത്തിൻ ഓൽക്ക് വേറെ കിട്ടും.
ആഹ്.
ഏ ഞാന് ഇന്നലിം കൂടി പറഞ്ഞീണ് ഏ അതെങ്കിലും ഒന്ന്. വേഗാണ്ട് പറിമ്പോത്തിൻ ഇങ്ങക്ക് കിട്ടുന്നുള്ളഹ്ങ്ങറിയാം അയ്ന്റൊന്നും വെലങ്ങക്കറിയാഞ്ഞിട്ടാ ഇന്നലെ കൊറേ ക്ലാസ്ട്ത്ത്. ട്ത്താട്ക്കുമ്പെത്താ ഓൽക്കെത്താ അഹ് തിലെകേട്ട് ഇതിലെ അങ്ങട് വിടുവാ ഓല് ചിർച്ച ഓല് ബുദ്ധിമുട്ടെത്തും അറിയില്ല ഓലിപ്പോ അന്നൊരു. ആ അർഞ്ഞോൽക്കല്ലെ അയ്ന്റെ ആഹ് ആഹ് ആയിക്കോട്ടെ ആയിക്കോട്ടെ.